ഹലോ
ആഹ് സുഖന്നല്ലേ?
ഓ സുഖാണ്
ൻ്റെ കുട്ടി ഇപ്പോളും ഒറങ്ങേന്നെ ഇന്ന് നീച്ചില്ല
എന്തേപ്പത് ഇന്ന്
രാത്രി നേരം വൈകി ഉറങ്ങിട്ടേ ഇപ്പൊ കൊറച്ചിസായിട്ട് ഇങ്ങനെന്നെ പകല് ഒമ്പര പത്തണിയാവുമ്പളാ ഓള് ഒണര്യ
അ
യ ഞങ്ങളിങ്ങ പൊറത്തോണണ്ടേ രാത്രി ഓള് നേരം വൈകി ഒറങ്ങി. ന്നിട്ട് രാവിലെ നീച്ച് നീച്ചിയില്ല
ആഹ് ഇവിടപ്പ എന്തോരുമയേയ്ന് ഇനിപ്പ നാല്ല വെയ്ലുആയി എന്തോരു സൂര്യപ്രകാശം കുത്തു
ആഹ് അത് ശരി ഇബട ഇന്നു മഴ പെയ്തില്ല
ഉം നല്ല കാറ്റു. മയിം പ്പം പെയ്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പ നല്ല വെയിലും ർച്ച് ഇനി തിയ്യൂട്ടണം
ആഹ് ആഹ് ആഹ്.
ചോറ് ഇണ്ടാക്കണം രാവിലൊക്കെ ഗ്യാസ്മെല് ഇണ്ടാക്കി.
ആഹ് അപ്പന്താ യുദ്ധം കാരണം ഗ്യാസ് കിട്ടിയാത്ത പ്രശ്നങ്ങളൊ. ക്കെ ണ്ടായിര്ന്നില്ലേ അഒക്കെ മാറി
അല്ല ഞമ്മക്ക് ന്നാ പിന്നെ അതെന് ഗ്യാസ്മല് തന്നെ തിയ്യൂട്ടണോൽക്ക് അങ്ങനെ. പ്രശ്നം വന്നീനേക്കു ഞമ്മക്ക് പിന്നെ അങ്ങൻത്തെ പ്രശ്നം വന്നില്ല നമ്മള് പിന്നെ അധികൊന്നും ഗ്യാസ്മ്മല് ഇണ്ടാക്കലില്ല. രാവിലെ നമ്മള് തീ തീയ് മൂട്ടിയാലും ചോറ്. അങ്ങൻത്തെക്കെ എല്ലാ ചായിം കടിയും പിന്നെ ചോറും അയിന്റെ ഉപ്പേരി അടു പ്പതന്നെ വേഗം ഇണ്ടാക്കും. പിന്നെ എഹ് നിന്തെ കറികളോ അഹ്കഴിഞ്ഞിട്ട് പിന്നെ. വേറെ എന്തെങ്കിലും ചില്ലറക്കെന്തെലു സാധനം ഇണ്ടാക്കാണെങ്കില് നമ്മള് ഗ്യാസ്മ്മല് ഇണ്ടാക്കലൊള്ളൂ അതോണ്ട് ഞമ്മളെ ഗ്യാസ് പിന്നെ പെട്ടെന്ന് തീരൂല്യ.
ആഹ് അഹ് എത്ര മാസവരെ കിട്ടും.
നമ്മക്ക് നാാല് മാസം മൂന്ന് മാസൊക്കെ കിട്ടും. പിന്നെ അയ്മലന്നെ തിജ്ജ് ഊട്ട്ണോൽക് ഒരു മാസം തന്നെ കിട്ടുല
ആഹ് ആഹ് അതെ അയ് ശരിയാണ് ഞങ്ങക്കിവ്ടെ. ആ ഒരു മാസം ഒന്നര മാസൊക്കെ കിട്ടുള്ളൂ ഒരു മാസേ ആദ്യം കിട്ടലൊള്ളേ പഷെ ഇപ്പൊ. അഹ്‌ കൊറച്ചൊക്കെ കെ ഗ്യാസ് കിട്ടാതായപ്പോ അടുപ്പത്ത് കത്തിക്കാൻ തൊടങ്ങിയപ്പോ പിന്നെ ഒന്നര മാസൊ രണ്ടു മാസൊക്കെ കിട്ട്ണ്ട്.
ഒന്നോരോര്ത്തര് പറയ് ഗ്യാസ് ഇല്ലായ്ട്ട് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിന്ന് അഹ് വീട്ടില് പിന്നെ. പ്രശ്നങ്ങളൊന്നു ഇതെരെണ്ടായിട്ടില്ല മ്മള് പിന്നെ അട്പ്പതന്നെ തിയ്യൂട്ടിണ്ടാക്കല്.
ആഹ് ആഹ് അഹ് അയ്ശരി. അപ്പ അട്പ്പത്ത് ചെയ്യും അടുപ്പത്ത് തീയൂട്ടിയാ നമ്മക്ക് ഗ്യാസ് ലാഭിക്ക പഷെ അമ്മള് അടുപ്പിലെ പുക ശ്വസിക്ക്ണത് നല്ലതല്ല ത്ര നല്ലതൊന്നല്ല
അതൊക്കെ വെർതെ പറയാ കുട്ടിയേ അടുപ്പില് തിജ്ജ് പണ്ടത്തെ കാലം. ഫുള്ള് സാധനങ്ങളും അടുപ്പത്ത് വെച്ച്ണ്ടാക്കി നെല്ല് പുഴുങ്ങി അയിന്റൊക്കെ അതൊ ക്കെ ഞമ്മള് ശ്വസിക്കും വാണം ഇപ്പങ്ങട്ട് ഒന്നില്ലാഞ്ഞിട്ടല്ലെ രോഗങ്ങള് കൂടുതല് പെട്ടെന്ന് നിക്ക്ണാലെ നിക്കാ ത്താലെ നിന്ന് മരിച്ച പെണ്ണുങ്ങക്കാണെ പണ്ടത്തെ പോലെ ഒരു ആരോഗ്യണ്ടോ? അടുപ്പില് തിയ്യൂട്ടൂല തിരുമ്പൂല്ല വ്-വ ഒരു പണിട്ക്കൂല്ല. ഇന്ന്ട്ടെന്നെ ഓൽക്ക് ഒരു പണിക്കും വയ്യ പണ്ടുള്ള പെണ്ണുങ്ങളെ ആരോഗ്യപ്പത്തെ പെണ്ണുങ്ങക്ക്ണ്ടോ?
ഇല്ലെ
എന്തെങ്കിലൊരു. സാധനം ഒരലിലിട്ട്പ്പം കുട്ട്യാക്ക് എന്താ കുത്ത്ണെന്നറിയോ ഇല്ല.
ഇല്ല അതൊന്നൂല്ല ഇപ്പെല്ലത്ത്നും മെഷീനുകളല്ലേ.
ഉം ഒക്കെ ഇപ്പൊ മിക്സിലരിക്ക പണ്ടൊക്കെ ഞങ്ങളൊക്കെ ഇന്റക്കെ ഇന്നെക്കെ കെ ട്ടി കൊണ്ടരണ കാലത്ത് നെല്ല് കുത്ത വൈകുന്നേരം നെല്ല് കുത്തി അത് വെള്ളത്തിലിട വെള്ളത്തിലിട്ട് രാവിലേക്ക് ചായക്ക് ആ അരി രാവിലെ ഇട്ച്ച് ഓട്ടാടയോ ദോശയോ ചുട പിന്നെ അഹ് കഴിഞ്ഞിട്ട്ണ്ടാവും പത്ത് ത്തണി ആവുമ്പോത്തിന് പിന്നെ നെല്ല് കുത്ത അന്ന് ബില്ല്ണ്ടായാലും കൊണ്ടോവൂല്ല ഞമ്മളോണ്ട്‌ട്പ്പിച്ചും. ന്നട്ട് പിന്നെ അഹ് കുത്തി ആ അരി ഇട്ത്ത്ങ്ങാണ്ട് ചോറോ അയ്ലക്ക് ചോറ്ണ്ടാവുല്ല. കഞ്ഞെന്നെ വെക്കുള്ളൂ പിന്നെ എന്തെങ്കിലൊക്കെ കൂട്ടാൻഞ്ഞല് ന്നാലു അന്നത്ത കാലത്തെ ഇപ്പൊ വയറ് നെറയെ രാവിലാണേ എന്താണ്ടാക്ക ണ്ടാക്ക വയറ് നെറയെ തിന്ന്
ഉ
പണ്ട് പറഞ്ഞ ഒരോട്ടാടാ അല്ലെങ്കില് ഒന്നര ഒട്ടാട ഇപ്പോ എൻത്താ മാണ്ടിയാച്ചാ വാണ്ട വയറ് നെറച്ച തിന്ന് അതേപോലെ പിന്നെ പത്തണിക്ക് അത് ബാക്കിണ്ടെങ്കിൽ അത് തിന്നു അത് കഴിഞ്ഞ ഉച്ചക്ക് ചോറ്ന്ന പിന്നെവൈന്നാരം എന്തെങ്കിലും പണ്ടൊന്നും അയ്ലല്ലോ പണ്ടൊക്കെ വൈകുന്നേരം എന്താ ഒ അരി വറുത്തെങ്കില് അത് ചെൽപ്പ - - ഇപ്പൊ ഇല്ലെങ്ക അച്ചൽക്കാ കട്ട ചായ മധുരം ഇല്ലാത്ത കുടിചാ അന്നത്തെ ആരോഗ്യം ഒന്നും ഇപ്പത്തെ ആൾക്കാർക്ക്ല്ല
ആഹ് ആഹ് അതെ അതെ അത് ശരിയാണ് കാരണം പണ്ടത്തെ ആളുകളെല്ലാം. പണികൾക്ക ഇപ്പത്തെ ആളുകൾക്ക് എല്ലാത്തിനും. ഇതാണ് എന്താണ് മെഷീനുകളാണ് തിരുമ്പ
കുട്ട്യാളീതിം നോക്കാം അന്നത്തെ കാലം പറഞ്ഞാല് ഒരു വീട്ടിലും ആറും ഏഴു എട്ടും കുട്ടി കുട്ടികളില്ലാത്ത വീടില്ല ഇപ്പൊ ഒരു കുട്ടി ഏറിപ്പോയാൽ രണ്ട കുട്ടികള് ആ കുട്ടികളെ തന്നെ നോക്കണങ്കിൽ പിന്ന ഇപ്പ ഇങ്ങനെ വണ്ടിയിലും യാറെ എങ്ങനെ ചെയ്യ ആ െകുട്ടികള നോൽക്കാനുംക്ക് വയ്യ വേറെ ള്ളിനക്ക് കയൂലല്ല
അതെ അതെ അതെ അപ്പൊ ഇങ്ങനൊക്കെയാണ്. ആഹ എന്തപ്പോ ചെയ്യാ കാലംമാറ്ന്നെ അൻസരി - നമുക്ക് സാങ്കേതിക സൗകര്യങ്ങൾ കൂടും അതുപോലെ നമ്മുടെ ഭക്ഷണ രീതി മാറരത് അങ്ങനെങ്ങനെ ഒരുപാട് കാര്യങ്ങളില് മാറ്റം വരണം അപ്പൊ പിന്നെ നമ്മൾ ജീവിത ശൈലി മാറി രോഗങ്ങ ള്കൂടി ഇപ്പൊ ഒരു കൊറെ ഒരു പത്ത്ഇരുപത് വീടെടുത്ത ഒരു ഒ ആയിര ആൾക്കാരെ നോക്കിയാൽ ഒരു പത്ആൾ ക്കേലും ക്യാൻസർ രോഗം ഇല്ല തൊല്ഇല്ല അങ്ങനെയൊക്കെയാണ് ഇപ്പത്തെ സാഹചര്യങ്ങള് ഈ ഫാസ്റ്റ് ഫുഡ ഒക്കെ കഴിക്കല് കൂടിയത് കൊണ്ടാണ് ഇങ്ങനെ റ
ഉം
പിന്നെ എന്താ ഉച്ചക്ക് കറി ഉണ്ടാക്കണന്ന്
ഇന്ന് ഉച്ചക്ക് അത് ചോറണ്ടാവുമ്പോ എന്താ തൊടുൽ പോയിണ്ട് എന്താ കിട്ടുണ് തല ഇട്ടങ്ങട്ക്കവെക്കല
ഇന്ന്പ്പഞ്ഞ്മുരി മുരി മുരിങ്ങ അല്ലെങ്കിൽ കറുത്തക്കായോ അല്ലെങ്ക എണ്ണിത്തട്ടപ്പേരിയോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പിന്നെ മുതിര കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം.
ആഹ ആഹ അങ്ങനെ അപ്പൊ നിങ്ങള് കൊറച്ചൊക്കെ പച്ച ചച്ചക്കറി ഒക്കെചെയ്യുന്ന ഒരാളാണ് അപ്പൊ പിന്നെ ഉ നിങ്ങക്ക് വീട്ടിലുള്ളാണ്ട്.
തക്കാളി ഉള്ളി ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങലുള്ളു അല്ലാ കറിക്ക്ള്ളന്നും നമ്മൾ വാങ്ങലില്ല എന്തെങ്കിലും വേ
ആഹ് ആഹ് ശരി ആഹ ആഹ ശരിട്ട ള്ളതൊണ്ട് നമുക്ക് അങ്ങനെ വെക്കാംഇഞ്ഞ്പഅതവാ നമ്മള് കുടുങ്ങിയ സാഹചര്യത്തിൽ ഇപ്പ ഇങ്ങനെന്തും ലോക്ക്ഡൌൺ എ കാര്യങ്ങളൊക്കെ വന്ന നമുക്ക് പുറത്ത് പോകാനോ കടയിൽ പോവാനോ കഴിതെന്നാല്. നമുക്ക് അതൊരു സുഖണ്
ഞമ്മളിപ്പ ഇവിടെ ഞാൻ പറയാം പിന്നെ ഞമ്മളവിടെ വെള്ളപ്പൊക്കം വന്ന് ഏത് ഏത് ഇതിൽ ഇനിപ്പോ വെള്ളപ്പൊക്കം വന്നിനി
രണ്ടായിരത്തി പതിനെട്ട് പയ്നെട്ട് പയ്നെട്ട്
പയനെട്ടില് ആ ആ വെള്ളപ്പൊക്കം വന്ന് ഞമ്മളെ വീട്ടില് ഞാൻ പറയാ ഞാൻ വാഴ- കല ഉണ്ടാക്കി എത്രാക്ക് ഞാൻ ഒരു നേരത്തെ കറിക്കായ നമുക്ക് കൊടുക്കാറഞ്ഞാൽ വലിയൊരു ഉപകാരാ
രണ്ട് മൂന്ന് വായ്ക്കൊലക- ആ വാഴ ഉണ്ടായിട്ട് ഞാൻ എല്ലാവർക്കും പടല ചെത്തി ആർക്കും പീട്യാക്ക് പോവാനും വയ്യ ഉള്ള ഉള്ളേലില് പൈസ ഇല്ല ഒന്നുല്ലയിനി അത് അതൊക്കെരു ഉപകാരത്തില ആവുല്ലേ നമ്മക്ക്
ആ.. അതെ അതെ അതുപോലെ നമ്മ എന്തില- കൃഷി ചെയ്ത നമുക്ക് അത് ഉപയോഗിക്കാം ആ.. അത്യാവശ്യഘട്ട- ഉപയോഗിക്ക എങ്ങനെ കൊടുങ്ങൂല പിന്നെ അതുപോലെ നമുക്ക് നമ്മുടെ അയൽ വാസി ഇവിടുന്ന് സഹായിക്ക ഒഴിച്ച് ഓക്കെ ഓക്കെ സഹായക്കല് ഇപ്പൊ ഇല്ല പിന്നെ എന്താ പിന്നെ
കുമ്പളങ്ങന്റെ അലോ പിന്നെന്നാ
നിങ്ങളെന്താ കുമ്പളങ്ങ എന്താ കറി വെക്കണെനെ കുറിച്ചാണോ അത് സംസാരിക്കുന്നെ
ഓ.. ഓ.. കുമ്പളങ്ങാന്റെ വെള്ളി മറ്റേ പോലെക്ക് അത് ഇട്ടുകാണ്ട്മ്മ തേക്ക്മെക്ക് ഇട്ടാ - ണ്ട് പിന്നെ എന്താ പിന്നെ
ഇപ്പൊ കുമ്പള കായ്ക്കണ സമയയോ?
ഓ കുമ്പളങ്ങ കഴിക്കണ സമയമായി അത് പിന്നെ ഞമ്മളെ മരത്തുമെ ന്ന് ഞമ്മളെ മരത്തുമെന്ന് ഓ കണ്ട ഓള മരത്തുമെക്ക് പോയിട്ട്
ആഹ! അപ്പൊ നമ്മളെ മരത്ത് മെക്കെന്നെ ആ ക്കി കൊടുക്ക
ഞമ്മളെ മരത്തുമെക്കന്നെ ആക്കി കൊടുക്കു
അയ് ശരി അപ്പൊ ഒരുപാട് കായ്കള് ഉണ്ടാവാറുണ്ടോ?
കായ്കള കൊറെണ്ട് ഇപ്പോളും ഉണ്ട് ഇപ്പം കൊറെേ കായ ആയിന്പ്പ അഞ്ചാറ് കായ ഉണ്ട് ഒരു മരു- രത്തുമെല്
ആഹ! ആഹ! ഏ ഇതിന് സീസൺ ഉണ്ടോ? കുമ്പളൊക്കെ ഉണ്ടാവണെ അതോ എല്ലാ കാലത്തും ഉണ്ടാവും?
കുമ്പളം ഞമ്മള് വേനൽക്കഴിച്ചിട്ടാല് നനച്ച കൊടുത്താല് വേനൽക്ക ഉണ്ടാവും അഐ എന്നും ഏത് സാധന അപ്പോ നമ്മൾ നോക്കുമ്പോ നോക്കുന്നതിന അനുസരിച്ചാണ് നമ്മള് നനച്ചും കൊടുത്തും ഉണ്ടാക്കിയാല് ഏത് സാധന എന്നും ഉണ്ടാവും
ആഹ! ആ.. അത് ശരി അപ്പോ നമ്മള് നോക്കണെന് അനുസരിച്ചാല്ലേ ഉണ്ടാവണത്
ആ.. ആ്.. ആ്.. ആ്.. ആ്.. ആഹ്! ഞമ്മള് നോക്കണെന് അനുസരിച്ചാണ്
ആഹ! അത് ശരി പിന്നെ വേറെ മത്തനാ മത്തന്റെ മത്തന്റെ ഇന്നാള് ഇവിടെ കൊണ്ടുവന്ന് ഉപ്പേരി വച്ചിട്ട് നല്ല രസുണ്ടായിരുന്ന് മത്തൻ്റെ ലെഇന്നാള് ഇവിടെ ഇങ്ങട്ട് കൊണ്ട വന്നാണ്ട് ഞങ്ങള് ഉപ്പേരിണ്ടാക്കി ണ്ടാക്കി പ്പ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മത്തൻ്റെ ല ക്കെ. ഇപ്പളും ഉണ്ടോ
മത്തന്റെ എല അത് പിന്നെ എല്ലാ പിന്നെ തൊടു ആക പരുന്നിട്ട് പിന്നെ കൗവുങ്ങിനും ഇന്തെങ്ങ വാഴക്കൊക്കെ വളമടൊക്കെ വലിച്ചച്ച് ഒഴിവാക്കി ഒരുപാട് എലകളുണ്ടായിന്
ആ.. ആ..
പിന്നെ അതൊക്കെ ഒഴിവാക്കി ഇനി കുമ്പളംഉണ്ട് ഇഷ്ടം പോലെ
ആഹ! അയ് ശരി അപ്പൊ മത്തേന് കാഴ്ചിട്ടില്ല അതിന്റെ മുന്നെ
ഓ അയിമെല് രണ്ട് കായനായിന് എല്ല ഞാൻ മത്തം കൂട്ടലില്ല ടേസ്റ്റ് ഉണ്ടായിന് ഞങ്ങള് പിന്നെ താളി പ്പ ഉണ്ടാക്കിന് നല്ല രസണ്ട് മത്തനും കൊണ്ടൊന്നും എനിക്കിഷ്ടല്ല
ആഹ് ശരി പിന്നെ എന്ത് എന്ത് പച്ചക്കറിയാ ഇഷ്ടം
ഞാന് പയറ് വെണ്ടക്ക വൈതന അങ്ങനത്തൊക്കെ മത്തൻ പിന്നെ ഞങ്ങൾ ചക്കര മത്തൻ ഉണ്ടാക്കൽണ്ട്
ഓക്കെ എന്നാ ശരിട്ടോ എന്നാലേ ഇനി പിന്നെ വിളിക്കാം
അത് ആ ഓല അത്മ്മക്ക്